ല ആഹ്
ന്ത പണീ
പണിവെടങ്ങ കുത്തിരിക്കാണ്
ആഹ് വൈന്നേരം ആണല്ലോലെ ആഹ് കേൾക്ക്ണില്ലേ
ആ കേക്ക്ണ് ണ്ട്
ഉം എന്താ കുളിയൊക്കെ കഴിഞ്ഞോ
ആഹ് കുളിയൊക്കെ കഴിഞ്ഞു
ചായകുടിച്ചോ
ഓ ചായടുച്ചു
ഏഹ് പിന്നെ ഇപ്പം ഏഹ് എന്താ മ് പരുപാടി
പരുപാടി മ മക്കളൊക്കെ ചായുടിച്ച് അളിക്ക അണുപ്പം
ഏഹ് ശെരി. എന്താ വെള്ളെപ്പച്ചൂടാ വെള്ളൊക്കെണ്ടോ അവിടെ?
വെള്ളോ? ഓ വെള്ളൊക്കെ ഉണ്ട്
ഉം കെൻറ്റില് പോ നിങ്ങെക്ക് പോയേന്നാ ലേ
ആഹ് പോയെന്നാ
ഉം ആ ഇപ്പെല്ലാവർക്കും അങ്ങനെ കെണറ്റിലേ വെള്ളക്കെ വറ്റി തെടെങ്ങിയല്ലോ?
ഉം ഉം വെള്ളപ്പൊ അതുകൊണ്ട് നമ്മക്ക് വെള്ളണ്ട്. അല്ലെങ്കില് പിന്നെ പോയെന്നായോ ഒയരെ കാറുത്തിയേക്കാണ്.
ആഹ് പക്ഷെ ഇപ്പ പോ പിന്നെ എല്ലാ ഇതിനും എല്ലാർക്കും കെണറ്റില് വെള്ളം വറ്റീന്. അപ്പൊ ഒരു വീട്ടിന്ന് ഒരു വീട്ടക്ക് പണ്ടത്തെ പോലെല്ലല്ലോ പോവാനും വയ്യാ. കാരണം.
ഉം. അതന്നെ ഒരാള് ആക്കാതെനാൻ അവനാണെന്നെ
ആഹ് പിന്നെ ങു മേം ജെ ജെലനിധിയിണ്ടല്ലോ. അത് ഇള്ളതെണ്ടാണ് പിന്നെയും ഇന്ന്. ക്കതുണ്ടോ?
ആഹ് ഞങ്ങക്ക് അതില്ല. പൊഴ ഇല്ലാണ്ട്
ഉം എല്ലാ വീട്ടിലും ഞങ്ങക്ക് ഇവിടെ ജലനിധി അല്ലേ. ഇപ്പൊ അത് അയിനും എടക്കെടക്ക് പ് അല്ലെങ്കി എന്നും വരും. അല്ലെങ്കി ഒന്നരാടം വെരണ ദിവസൊണ്ട്. പക്ഷെ ഇപ്പം ചെലപ്പോ ചെലസമയത്ത് മൂനീഷം നാലീഷം കൂടുമ്പോളൊക്കെ.
ഏ അങ്ങനെയൊക്കെല്ലേ അപ്പൊ ബുദ്ധിമുട്ടല്ലേ ഞമ്മളൊരു കാര്യത്തിനു വെള്ളം ഇണ്ടാവുല്ലല്ലോ.
ട്ടല്ലേ. നിനക്കാരെ മൊക്കെ മൊത്തത്തില് ഇപ്പൊ ബുദ്ധിമുട്ടിന്റൊര് സമയാണ് തോന്ന്ണ്
ആഹ് ഇവടെ ഇപ്പന്ന് കരണ്ട്ലേനി ഇപ്പൊ മൂന്നണി ക്കാ വന്നേ വെള്ളം ഉം ഞാന് രാവ് രാവിലെ എട്ടെണിക്ക് പോവും പറ്ഞ്ഞീ
അപ്പ് ഓ ശ്ര ശ്ര ഉം മെസേജ് കണ്ടില്ലേനു
മെസ്സേജ് ഞാൻ കാൺല്ല. ഞാൻ രാ രാവിലെ ഇട്ടീനി ക്ഷേ ഒരണിക്ക് വരും പറ്ഞ്ഞീനി അഹ് മൂന്നണിക്കാ വന്നെ
അത് ശ ശരി കറണ്ട് പോ മെസ്സേജ് വന്നാ പിന്നെ നമ്മള് ആ സമയം ആവുമ്പോ
ആഹ് അപ്പൊ ഞാന് അഞ്ചണിക വരുമ്പോക് ഞാൻ വേം രാവിലെന്നെ എല്ലാപണിം കഴിച്ചു ഇപ്പന്നാ അങ്ങനെ കഴി വരുന്ന അപ്പ നമ്മള നേരത്തിന് നമുക്ക് കുളിക്കാലോ വിചാരിച്ചാണ്ട്
ആഹ് പിന്നെ മക്ക മക്കള് ഉണ്ടാവുമ്പോളേ നമ്മള് വിചാരിക്കണ മായിരി ല്ല ആ വെള്ള നമ്മള് ശ്രദ്ധിക്കും പോലെ മക്കള് ഉണ്ടാവുമ്പോളേ
ആഹ് മക്കൊക്കെ എപ്പളും വേണ്ടേ ഓരോന്ന് വള്ള
അന്നെ നഞമ്മള് എടുക്കേണ്ട എന്ന് പറഞ്ഞാലും വളളത്തി കളിച്ചുകൊണ്ടിരി വെള്ളക്കല്ല സൂക്ഷിയ്ക്ക നിങ്ങളോടെ കുറച്ച ആൾ കുറച്ചുപാട ആൾക്കാരി വെള്ളം കുടുങ്ങിയാലേ കരണ്ടില്ല എന്നാലും വെള്ളം അടിക്കാൻ കയില്ല
ഏഹ് ആഹ് പിന്നെ പോയ ല്ലോണ്ട് കുറെേ അങ്ങനേും കയ്യും
ആഹ് ശരിയാ ഞങ്ങക്ക് ഇവിടൊന്നും അടുത്ത് പിന്നെ വെള്ളം കോരാൻ പോലൊരു വീടില്ല വീടില്ല്യാറാൻ കൊറച് കൊറച്ചങ്ട് ഇതാവണ്ടേ അപ്പൊ ഇറങ്ങണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാ ശരിയ ആരാണ് ഇന്ന് ഭയങ്കര അസ്വസ് ഥതകളാ രാവിലെ ഇന്ന് പല്ല് വേദനയാനി ഉച്ച തൊട്ട് പല്ല് വേദന പല്ലുവേദനായിട്ട് വിളി സംസാരിക്കാനും ഒന്നും വയ്യ അപ്പം കുളിക്കാന് കൈയൂല വിചാരിച്ചു ഒരുപോലെ വിളിക്ക വിചാരിച്ച്
ആഹ് പല്ലേനൊക്കെ സുഖണ്ടോ
ആ ഞാന് ഗുളിക കുടിച്ചു ഗുളിക കൊണ്ടോന്നു ഗുളിക കുടിച്ചു ഈ സമയാമ്പം ഗുളിക കുടിച്ച ആ നമ്മുക്കൊരു നമുക്കൊരു സംശയം. ആണല്ലോ.
ആഹ് ഡോക്ടറെ കാണിച്ചാല്
ആ അപ്പേനും ഡോക്ടർക്ക് വിളിച്ച്.
ഉം
അപ്പോ ഡോക്ടർ പറഞ്ഞ് അയിലൊരു എഴുതി തന്ന ഗുളിക കുടിക്കാൻ പറഞ്ഞ്. അപ്പോ അത് കുടിച്ച് പാരസെറ്റമോളന്നെ. ഇപ്പം ഇപ്പം വേദന വരും അയിന്റെ ഇത് കയ്യുമ്പോക്കും.
ആ എന്നപ്പോ ന നമ്മക്ക് വയറുവേദന വയറിളക്കേ
ഉം കുട്ടികൾക്കൊക്കെപ്പം ചൂടുള്ള സമയല്ലേ കുട്ടികൾക്ക് നല്ലോ വെള്ളം കൊടു ക്കണ്ടി കാരണം ആഹ് പ്രതിരോധ ശേഷിയേ
വെള്ളം അതന്നെ.
ആ വെള്ളം കുടിക്കാന് തന്നെ ആ വയറെളക്കം ഇപ്പം ക്കൊക്കെ ഈ ചൂടിന്റെ സമയം പിന്നെ പാമ്പുകള് ഓരോ വാർത്തകൾ കേൾക്കണില്ലേ? പടച്ചോനേ കാക്കട്ടെ പാമ്പുകളേ ഏഹ്
രണ്ട് കുട്ട്യാളേം ആ ജനവാതില് ഒന്നും തുറന്നിട്ട് കട് കുഞ്ഞോളേടെ ഒരിസം ഇതേമാതിരി ഇണ്ടായിനി കേട്ടപ്പ
ആ ഞാന് പിന്നെ എഹ്
ന്നോക്കുവ ചൂടായോണ്ട് ന്നേ ക്കെ വര്ന്നേ അറീല
ആഹ് പിന്നെ എന്താ നമ്മള് ഏഹ് നല്ലോണം ശ്രദ്ധിക്ക ഇപ്പൊ ചൂടാവുമ്പോളേ എ ഓല് ഈർപ്പം തേടി വരും ജനലും വാതിലും തുറന്നുടര്ത് ഇപ്പൊ ചോ നമ്മള് വിചാരി ചൊമരുമക്കുടെ മിൻസള്ള തറേകൂടെ ഒന്നും പാമ്പ് ക്ക് ഏയൂലാന്ന് വിചാരിക്കും എ പാമ്പ് ഓരോ ഫോ വീട്ടിലും ജനൽമേലൊക്കെ ചുറ്റി വരിഞ്ഞ് നിക്കണതും ഒക്കെ കാണുമ്പഴേ ഞാനിവിടെ ജനലൊന്നും തുറന്നു ഇടലില്ല എനിക്ക് പേടിയാ
ആ അന്നങ്ങനെ കണ്ടപ്പല്ലേ
ആ ഭയ ന്ന് അന്നിങ്ങനെ കണ്ട ചെയ്തു പിന്നെ അങ്ങനായിട്ട്
ഉം
ഇപ്പ അടുത്ത മാസം കുട്ടികൾക്ക് സ്കൂള് തുറക്കും എന്താ ന്ത എന്താ ഇണ്ടാക്കനേ ഉച്ചക്ക് എന്താ ഉണ്ടാക്കിയേ
ഉച്ചക്ക് ഇത് ചക്കകു ചാക്ക കുരുകറി
ആ ഉക്ഷേറാണല്ലോ ചക്കന്റെ സീസണൊക്കെ കഴിഞ്ഞില്ലേ കഴിയാറയിലേ കഴിഞ്ഞോ എന്താണ് ഇപ്പം എന്താ പറയാ വിടന്ന് എനിക്ക് ഈ സമയയോണ്ട് എന്താ പറയാ
കാം
പറയടി
ആ ആ അല്ല അപ്പൊ ഞാനേ ഞാൻ കുറച്ച് മഹാങ്കരി ചോയിച്ചന ഇമ്മ ഞാൻ ഉമ്മന്നല്ലെ വീട്ടിന്ന് തന്നേന
ആ
അച്ചാറിടാന് എള്ളെണ്ണ വാങ്ങിയത്ട്ടോ പക്ഷെ എള്ളണ് എള്ളെണ്ണയും നല്ലണ്ണയും ഒന്നാണോ
ആ നല്ലെണ്ണ ഒന്നടി
ഏ ഞാന് എന്താ വീഡിയോസ് ഇത് കണ്ടേ അത് ഇണ്ടാക്കാനും മാണ്ടി റ്റി മാങ്ങച്ചാർ നല്ല നുറുക്കി വച്ച് എല്ലാം റെഡിയാക്കി വെച്ചു പക്ഷെ ഇത് പലുവേദനയായില്ല അപ്പൊ ഞാൻ ഇത്ണ്ടാക്കാനുവേണ്ടി വീഡിയോസ് കായപ്പൊടി കായപൊടിയൊക്കെ ഇവിടെണ്ട് ട്ടോ ഇല്ല ഞാൻ എള്ളണ്ണ ഒന്നും എള്ളണ്ണേല് ഒന്നല്ല ഉണ്ടാക്കല് പക്ഷെ കുറച്ച് അധികം മാങ്ങണ്ടേ അപ്പോഞാൻവിചാരിച് നമ്മള് കടയിലൊക്കെ ഉണ്ടാക്കും പോലെ ഉണ്ടാക്കി നോക്കിയാല് നല്ല ടേസ്റ്റ് ഉണ്ടാവല്ല നമ്മള് സാധാ വെളിച്ചെണ്ണൽ കടുകിട്ട് ഉപ്പും മുളകും പൊടി അങ്ങനെ കിട്ടാണ്ടല്ലോ നമ്മള് ഇണ്ടാക്കല്
ആ
അപ്പം ഞാൻവിചാരി പക്ഷി സാധാ അല്ലാതെ നമ്മള് ഇതിലൊക്കെ ഇടുപോലെ ഉണ്ടാക്കിയണ്ട് ന എള്ളെണേൽ ഇണ്ടാക്ക പി ഇൻക്ക് എള്ളെണ്ണ അപ്പ കിട്ടിയ
എള്ളെണ്ണയിലും നല്ലെണ്ണേലൊക്കെ ഉണ്ടാക്കാൻ പറ്റിട്ടാരം നല്ല ടേസ്റ്റ് ഉണ്ടാവല്ലോ.
ആ അപ്പൊ ഞാന് കായപ്പൊടി ഒന്ന് ഇട്ടോക്ക ജസ്റ്റ് ഒന്ന് ഇട്ടോക്ക കുറച്ച ഞാൻ പുളിശ്ശേ പുളി ഇണ്ടാക്കാനും മാങ്ങന്റെ പുളിഞ്ചി ഉണ്ടാക്കാനും വേണ്ടി
ആ നല്ല റസാല്ലേ മാങ്ങനോട് പുളിഞ്ചി ഇണ്ടാക്കിയാല്.
ആ നല്ല രസ അപ്പൊ അത് ഉണ്ടാക്കി അത് അതിനും ചെത്തിയൊക്കെ തോലിയൊക്കെ കളഞ്ഞ് നല്ല ചെത്തിയൊക്കെ വെച്ചന്ന് പക്ഷെ പിന്നെ സുഖ ഇല്ലാതെ ആയൊണ്ട് ഉണ്ടാക്കിയില്ല ഇനിയിപ്പ രാത്രി ഉണ്ടാക്കണം
ഉം
നിങ്ങളെ നിങ്ങളെ വീട്ടിലെ മരത്തിലെല്ലാം മാങ്ങണ്ടല്ലോ.
ഞങ്ങളെ
ഉം.
ഇന്ന് ആഹ് മുറ്റത്തില്ലേ ആഹ് അവിടെണ്ട് പിന്നെ അത് ഇണ്ടായപ്പോൾ കുറെ ഉണ്ടായി പിന്നെ അങ്ങനെ ഓരോന്ന് ഒരോന്നിങ്ങനെ ഓരോന്നായി ഓരോ കൊലമലും ഓരോന്നെ മറ്റേ രണ്ട് മൂന്ന നാല അപ്പൊ ഹലോ ഇപ്പൊ സാധനണ്ട് പക്ഷേ ഇങ്ങനെണ്
ഉം അത് നല്ല വലുതായി നല്ല പ പൈത്താലണ രസം
ആ പഴുത്ത നമ്മള് മാ മാങ്ങ വാങ്ങണ വാങ്ങണ്ടാവില്ലേ
ആഹ അത് ശരി ഞാനന്നാള് ഇങ്ങനെ അവിടെ കണ്ടപ്പോം ഞാൻ വിചാരിച്ച് അത് അപ്പ ചെറുതായിരിക്കുന്ന് വിചാരിച്ചു കാരണം നല്ല വലുതാവണ മാങ്ങയായിരിക്കും വിചാരിച്ച്
ആ ചില സമയത്തങ്ങട് കേടു വരുള്ളൂ.
ആ അത് ഇപ്പൊ ചൂടിന്റെതോണ്ട തോന്നണ ഞാൻ അവിടുന്ന് കൊണ്ടെന്ന മാങ്ങ ഫുള്ള് പുറത്തുനിന്ന് കാണുമ്പോ ഒരു കോ ല്ലട്ടൊ. പിന്നെ ഇവിടുന്ന് ഞാനത് മുറിച്ച് നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ ചില ഇതിൽ കറ തെക്കണ്ട്. അത് ഞാൻ ഒഴിവാക്കി പക്ഷേ നമ്മക്ക് കാണുമ്പോ കൊഴപ്പൊന്നുല്ല
ഉം ആ കാണുമ്പോ കുഴപ്പണ്ടാവൂല ഉം
അങ്ങനെ ഞാന് ഇന്ന് ഇന്നലത്തെ ഞ ണ്ടിന്റെ ബാക്കിണ്ടയിനി അപ്പ ഞണ്ട് തേങ്ങരച്ച് വെച്ച്
ഏഹ് എല്ലാ കുട്ടിയക്കൊക്കെ ഇഷ്ടാ
ഇഷുമോക്ക് ഉം ഇഷ്ടാണ് മോൾക്ക് ഇഷ്ടാണ് ഉം പക്ഷേ പിന്നെ ചെറിയ കുട്ടിയള് നമ്മള് പറയും പോലെയല്ലല്ലോ നമ്മളെ നമ്മൾ ആഹ് ഇപ്പൊ ഞമ്മളെന്നായ സമയത്ത് അങ്ങനെ എല്ലാ കറികളൊന്നും കൂട്ടൂല ഇപ്പത്തെ മക്കള് ഇണ്ണീ എല്ലാ ക ട്ടയൊന്നും കൂട്ടൂല
ഉം ഇവിടെപ്പം ഉം ആഹ് ഞങ്ങള് പിന്നെന്ന് ത്
ജങ്ക് ഫുഡ് മക്കൾക്ക് ജ
മേഗിയോ ആ കുട്ട്യേള് മേഗി നല്ല ഇഷ് റ്റാ രാവിലെ കൊടുത്താലും കൂടി തിന്നും ചെൽ ന്നാതിരി അത് നല്ലതാണോന്നൊന്നും കുട്ട്യേക്ക് അറീല
ആഹ് ശരിയാ ഇ ജങ്ക് ഫുഡ്‌ എന്നൂം തിന്നുമ്പം വീട്ടില് ഉം അപ്പം നമ്മള് ഷവർമ്മ അങ്ങനത്തെ ഫുഡ് ഞമ്മക്കും ഇഷ്ടാണ് മന്തി ഇപ്പം നമ്മള് ഇപ്പം എന്തേലും ഒര് പരിപാടിണ്ടാവുമ്പോ നമ്മള് വാങ്ങ് അല്ലേ ചെയ്യാ നമ്മളത് ഇണ്ടാക്കിണില്ലല്ലോ അതെ അയിലാ കേടാണ് പക്ഷെ നമ്മക്ക് അറിയാം പക്ഷെ ആ ടേസ്റ്റി ആ ഉം നമുക്ക് പണി ഇട്ക്കണ്ടാ
ആ ടേസ്റ്റ് ചെലേപ്പോ നമ്മള് ഇണ്ടാക്കിയ കി ട്ടൂല്ലാ
ആഹ് അതാണ് അത് അതൊരു വേറെ ടേസ്റ്റ് അല്ലേ ഓരോ സൽത്ത് ഓരോ ടേസ്റ്റാ ഓരോ ഇത് കഴിക്കുമ്പ ഴ് ആഹ് ഒരു മിനിറ്റ് ഞാൻ അനക്ക് വിളിക്കട്ടോ
ആഹ്
ശരിയേ ഇപ്പൊ വിളിക്കാം